കേൾക്കുന്നില്ലേ ആ പറഞ്ഞോളി എന്തൊക്കെ പിന്നെ വർത്താനം
വർത്താനൊക്കെ നല്ലതന്നെ മോളെ
ആ എന്താ ചെയ്യ്ണ് ചായ കുടി ക്യാ
ചായ ഒന്നും കുടിക്കാനായില്ല തിന്ന് ചോറ് ദയ്ക്കണ്ടേ
ആ
ഹ് ഹ് ചായ അയിന്റെ മുമ്പേ കുടിച്ക്കാണെങ്കി ആകെ പണിയാവും
ആ
ഇക് ചായ കുടിക്കാനൊക്കെ ആയോ
ചായട്ക്ക്യാന് ഇല്ല ക്കവുമ്പ കുടിക്ക
ഏഴ് മണിക്ക് ആ ആ അപ്പത്തേക്ക് സ്പെഷ്യൽ എന്തെങ്കി ഇണ്ടാക്കോ
ഉംഉം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കോ
ആ ആ ആ പ്പം പിന്നെ ചായ കുടിക്കാനൊരു രസാണല്ലോ ലേ
അതെ ഇപ്പം പിന്നെ കൊർച്ച് ദിവസായിട്ട് മഴക്കായതോണ്ട് പിന്നെ ഒരു കട്ടൻചായ അയ്ന്റെ കൂടെണ്ടെങ്കിൽ ഒരു സ്നാക്സും ഒക്കെ ഒരു ഹരാണല്ലോ
ഉം ഉം അതന്നെ ക്കന്തെങ്കിലും ഇണ്ടാക്കിയാലും ഇങ്ങനെ തിന്നും പക്ഷെ പ്പറങ്ങനെ തൂക്കം കൂടും
അതെ അതാണ് തിന്നാ പിന്നെ തൂക്കം കൂടും വൈറ്റ് ഇത്
ഉം
ഓം
ഞാന് വെയിറ്റ് കൂടി ആഹ് ഞാന്നീന്റെടുക്ക് ആ വെയ്യായി വന്നില്ലേ ഊരവേദനൊക്കെ
അഹ് മാറിയോ
ആ അത് മാറി അഹ് മൂത്രത്ത് പഴുപ്പ് കൂടിയതേല്ല
ആ ആഹ് ആഹ്
അങ്ങനെ ആ സമയത്ത് ആൻറിബയോട്ടിക് ക്കൊ കുടിക്കലൊട്ങ്ങിയപ്പോ ഇൻകി വേഗോ അങ്ങനെ മരുന്നൊക്കെ കുടിച്ചാ വേഗം വേറ്റുടും
ആഹ്
ഉം അപ്പൊ രാത്രി ഭക്ഷണൊക്കെ കഴിക്കൽ തൊട്ങ്ങീല്ലേ
ആ അതാല്ലെ
നല്ലോണം കൂടി പ്പഞ്ഞി വീണ്ടും വെയ്റ്റ് കൊർ ക്യാള്ള പരിവാടീല
ഉം
വെയ്റ്റ് കൂടിയാ പിന്നെഞ്ഞി ആവൂല കാല് വേദനേം കാല്കടച്ചിലും കേണ് നല്ലോണം വയറൊക്കെ കൊർഞ്ഞീഞ്ഞി
ആ പിന്നിം വയറൊക്കെ
ഉം വെയ്റ്റ് കൂടുമ്പോ അങ്ങനെ രാദ്യം വയറ് കൂടതാ
ആഹ് അഹ്
സെതായാലും പ്പൊ രാത്രി ആഹ് പ്രശ്നൊക്കെ പ്പളുണ്ട് കടച്ചില്. തരിപ്പും കട യോം കൈക്കി രണ്ട് കൈക്കുണ്ട്. ഓ
അഹ് കാണിച്ചൂടെ?
അഹ് ഫുൾ ടൈം ഒന്നുല്ലടി വണ്ടി കൊറേ വിടുമ്പോ അങ്ങനെയൊക്കെ പണി മൊട് പണി മൊടക്കുമ്പ ആണല്ലോ നമ്മള് കാണിക്കാ പിന്നെ ഞാൻ കാണിച് തിനി ആ പിന്നെ വൈദ്യരെ മുസ്തഫ വൈദ്യരെ കാണിച്ചീനി അയാള് അയാളെ മരുന്ന്ടിച്ചാലോ ആ അങ്ങൻ തന്നെ വെയിറ്റ് കൂടുക അങ്ങനെ നിർത്തിയതാ ഉം മൂന്ന് മാസം കുടി ക്കാനൊക്കെ പറഞ്ഞീനി പക്ഷേ ഫസ്റ്റ് കുടിച്ചപ്പോളേ കൊറവുണ്ടേയ്നി പിന്നെ നിവെയ് റ്റോക്കിയപ്പം വെയിറ്റ് കൂടുതലാ അതെ ഇപ്പൊ പിന്നതും നിർത്തി
ആ
എൻക്ക്‌ റ്റ് കൂടണ വല്യോരു പ്രശ്നാണല്ലോ ഉം യങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും നമുക്ക് ഒന്നും മര്യാദക്ക് കഴിക്കാൻ കഴിയില്ല ഒരു ടെൻഷനാ എന്ത് കഴിക്കുമ്പോഴും
അതെ തടി കൂടോ തടി കൂടോ ന്നുള്ള ടെൻഷനാണ് ഇഷ്ടപ്പെട്ട ഒന്നും കഴി ക്കാനും കഴിയൂല
ച്ച് കയ്
ആസ്വദിച്ചു കഴി ലേലം മധുരം തീരെ കഴിക്കാൻ കഴിയൂല
ക്കെ പറ്റെ ഒഴിവാക്കി
ആ ആ
പിന്നെ വേ ആ തിരിച്ചെടുത്തു അത് ഒഴിവാക് ക്ക്യാലും നല്ല വ്യത്യാസാട്ടോ
മധുരം ഒഴിവാക്കിയാ തന്നെ കൊറെ നമ് ക്ക്‌ ആശ്വാസാണ് മ്മളെ തടി എത്രയോ കുറയൂ മൊത്തൊഴിവാക്കിയാല് ലേ
ഉം മധുരൊള്ള ഒന്നും ഛായൊന്നും കുടിക്കല്ല് പിന്നെ കുടിച്ചാൻ തുടങ്ങിയാല് അത് ഇല്ലാണ്ടട്ട് പറ്റ് ത്തില്ല
അതെ അതാണ്
കുടിക്കാണ്ട് ശീലായാലും പ്രശ്നയില്ല അങ്ങനങ്ങട് പോവും മധിരവും ചോറും
ഉം അതാണ് ശരീരത്തിനേ ഏറ്റോം കേടുള്ള സാധനം
ആ വെയിറ്റ് കൂടണ സംഭവം അതാ
മം
ചോറ് കൊറയ്ക്കുമ്പോ ഇപ്പം വേറെ എന്തേലും തിന്ന് കൊടുക്കണേങ്കിൽ നല്ല ചെലവുവാ
അതെ തടി കൂട്ടാനെളുപ്പാണ് തടി കൊറക്കാൻ നല്ല പൈസ ചെലവാ ചോറ് ഒഴിവാക്കിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വാങ്ങാന് നല്ല പൈസയാണ്
ക്കടും കൂടുതലാണ് ഞാനങ്ങ അങ്ങനെ ഇന് ഉ ഡേറ്റ് ചെയ്ത ന് ന് ഡയിറ്റ് ചെയ്ത സമയത്ത് ഞാനീ ചോറ് പറ്റിയ ഒരു പിടി കുഞ്ഞികൈയില് ചോറൊക്കെയാണുകൈക്ക പകരം ഉപ്പേരി ദിവസം മെനക്കെട്ട് ഉണ്ടാക്കലല്ലാർന്നോ നിക്കറി എന്തെങ്കിലും ഒന്നു തിന്നണ്ടേ നമുക്ക് പണിടുക്കണ്ടേ
അതെ
അപ്പം അത് പിന്നെ കൺട്രോള് പോകുമ്പം വിചാരിക്കും എന്നാ ഇനിപ്പോ എന്തേലും ആട്ടെ
മം
അങ്ങനെ നല്ലോണം ശ്രദ്ധിക്കലുണ്ടേനു
ആ
ഞാൻ പിന്നെ കൊറേ കഴിയുമ്പോ
ഒക്കെത്തകിടം മറി
തകിടം മറിഞ്ഞു ഇപ്പം പിന്നെ ഈ ഒന്നും കൂടി ഒന്ന് ആ മധിരൊന്നും ഒഴിവാക്കിയില്ല എന്നാലും ചെറുങ്ങനെ രാത്രി ഫുഡൊക്കെ ഒഴിവാക്കിട്ട് ഒന്ന് ശ്രമിക്കയിണ്ട്
രാത്രി ഫുഡ് പറ്റ ഒഴിവാക്കാനും പറ്റ റ്റൂല്ല അപ്പൊ നീര് വരും
ആ ഞാൻ രാത്രി ചോറേ കഴിക്കലില്ലിനിം പക്ഷെ അങ്ങനെ വെശക്കലൊന്നുയില്ല വെള്ളം കുടിക്കും വെള്ളം കുടിക്കും അങ്ങനെനും അത് എന്റെ ഉമ്മ ഇപ്പൊ എന്നെ ചീത്തറിയാണ് ഹ് ഓരോ അസുഖം വരുത്തി വെച്ചോ അപ്പോ തിന്നണ്ടി പ്രായാണ് കുറച്ച് കഴിഞ്ഞാ ഷുഗറും പ്രഷറുമായിട്ട് ഒന്നും തിന്നാകഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറിയിലേ ആഹ് അമ്മക്കിപ്പ കുഴപ്പൊന്നുമില്ല
ഒ ഓപ്പറേഷൻ ചെയ്തപ്പ മാറിയോ ഏ
റെസ്റ്റ് പറഞ്ഞെന്ന് ആറ് മാസം
ആ ആറു മാസം റസ്റ്റ് ആണെ ഇനി
ഒക്കെ പണിയൊക്കെ ചെയ്യലുണ്ട് ചോറും കറിയും വെക്കാ അങ്ങനെ തക ചെയ്യും അത് മൂന്ന് മാസം കഴിഞ്ഞെ പച്ചക്കറി എട്ട് ചെയ്യാനൊക്കെ പറഞ്ഞെനു മുപ്പത്തി ഒര് ഒന്നൊന്നര മാസ്സായപ്പോളേക്കുതന്നെ അടുക്കളേ ഉം ഉം എന്തേലും പണി ചെയ്യണർക്ക് അങ്ങനെയാണല്ലോ ഉമ്മി ഈ പറഞ്ഞ എല്ലാം വയറ് കുടി
ആഹ്
ഇങ്ങനെ വെറുതെ നിക്ക് അല്ലേ
വയറു കുറഞ്ഞില്ലല്ലേ
ആം ആയിനെയാ ആ വയറിന്റുള്ളി ഞാൻ വിചാരിച്ച മൊത്തം അതന്നെ ക്കുന്ന ഏടെ അ അതെടു ത്തിട്ട് നമുക്ക് കാണിച്ച് തരുവല്ലോ
ആഹ് അത് ശരി
അത് നമ്മളെ കൈയിന്റെ ഉള്ളനടിയിലേക്കും കൂടി ഇല്ല
എ ഏ
ആ യൂട്രസ് എന്ന് പറഞ്ഞ സംഭവം
ഏ അയിലാ പോലെ
അതിലാണ് അതാണിപ്പോ പ്രശ്നം ഞാൻ വിചാരിച്ച് മ്മന്റെ വലിയ കുടവയറാണല്ലോ അപ്പൊ റേ അത് ഫുള്ള് പോലെ ഉണ്ടാവുമായിരിക്കും ആന്നില്ലേ ഇതെന്തോ ഒരു ഏയറ് കയറി കൂടിയ പോലെയുള്ള വയറാ
ആ
ഉം
ഗ്യാസ് നർഞ്ഞ പോൽ വയറിലേ
നല്ലോണ്ണിസം കൂടീന്ന് വയറ് ഹൈറ്റും ഇല്ല്യല്ലോ
ആഹ്
ന്നാലും വേറെ പ്രസ്നന്നുല്ല. അങ്ങനെ
നീളം ഇല്ലാത്തോൽക്ക്
ആ നീളല്ല്യാതോൽക്ക് വയറ്ണ്ടായ വേഗറി ഉം അതന്നെ വേഗം അറിയും ചെയ്യും. കാണാൻ മാത്രം ഇണ്ടാവും. ഞാൻ പറയു അത് തൊൽഞ്ഞ വാണ്ടിച്ചിട്ടീക്ക്ണ്.
ആ
ഹയ്റെ താത്തക്കും ഉണ്ട് വയറ്.
സാധാ ർ പോവല്ലേ ജോലില്ലേ?
ഏ
ജോലിക്ക് പോവല്ലേ ചോയിക്കാ.
പോവല്ണ്ട്. ഓള് അങ്ങനേ പോണ്. ഓളെ കഥേയ്ട്ട്.
പാവാ ടീ മ ക്കളും കുട്ടിയേളും ആയിട്ടൂല്ല്യ. അങ്ങന ങ്ങട്ട്
ളിയൻ പോയിട്ട് അതൂ ല്ല വല്യൊരു തുമ്പ്.
ഏഹ്
കൊഴ്പ്പല്ല. പക്ഷേ കൈയ് കിട്ടണത് കുറവാണ്. വെറുതെ ആട കാലം ഇങ്ങനെ കയ്യാ. മൂന്നു കൊല്ലവാനായി പോയിട്ട്.
ത് കൊല്ലം ആയില്ലേ?
ഈ സെപ്റ്റംബർ എന്തോ ആയ മൂന്നു കൊല്ലം ആവും അയിൻ്റെടയിലിപ്പ ക്കൊന്ന് ശരിയായി വന്നീനി അപ്പോളേക്കും അടുത്ത പൊ യിലേ.
ഏ ആ ആ ശരിയാ ശരിയാ ആ ആ
ഡ്രൈവറല്ലേ ഒല്ക്ക് ലോഡ് വരണെങ്കിലും ആണെങ്കിലും ഒക്കെ
ആഹ്
എല്ലാ രാജ്യക്കാര്തും ബാധിക്കല്ലേ
ഓരത് നല്ലോണം ബാധി
ആഹ് നല്ലോണം ബാധിക്കും അപ്പ അങ്ങനൊക്കെണ്ട് രണ്ടു മാസം കൂടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നിക്ക്ണ്ട് ഇപ്പന്താവും അറീല ഭയങ്കര ടെൻഷനാണോക്ക് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ട് അതൂല്ല്യ ഓട്ടോറിക്ഷക്കെള്ളത് വിറ്റതാണല്ലോ
ആഹ് അന്നിവിടെ ഓട്ടോറിക്ഷ പോവലേയ്ഞ്ഞല്ലൊലേ
ചെയ്യാന്ന്ള്ളേ അതു ഒരു വെഷമം
മ്മ്
അങ്ങനെക്കെ അങ്ങനെ പോണു വന്നിട്ടിയാല് ഒരു സമാധാനമുണ്ടായിനി ചാർജ് തീരാള്ളൊരു കണ്ടോ
ഇല്ലല്ല മെസേജ്
അയ് ശെരി ഒരു ഡീപ്പ് സൗണ്ട് കേക്കണ്ട് മഴ മൂടി വേര്ണ്ട്ലേ
ആഹ് അറീല്ല പെയ്യുവോ ഒന്നും അറിയാ
രാത്രി പെയ്താലും തരക്കേടില്ല
ആഹ്
പിന്നെന്താ മ്മ് മ്മ് എവിടെങ്കിലും കി ട്ടിയോ സ്‌കൂളൊ
ഇല്ല ഇല്ല ഇനി പതിനഞ്ചാം തീയതി ഒക്കെ ഇണ്ട് ആഹ് രണ്ടര ലക്ഷം കുട്ടികൾക്ക് കിട്ടീന്ന് പറഞ്ഞ് അയില് മൂപ്പരില്ല
ആഹ് ആഹ്
ഇനി അടുത്തേലോ അയിന്റെ അടുത്തേലോട്ടോക്കി കയി ക്കും
ഏതായാലും ഏതെങ്കിലും ഒന്നില് ണ്ടാവും. ഓഹ് ഒന്നിലും ഇല്ലെങ്കില് റ്റു ലാസ്റ്റ് വരന്നേല് എന്തായാലുംണ്ടാവും.
ആഹ് ആഹ്
ഉം അഹ്ഇപ്പൊ ആദ്യം കിട്ടിയാലും അവസാനം കിട്ടിയാലും കണക്കാടി
അതെ
ട്ടി കഴിഞ്ഞാൽ നമ്മുക്കൊരു സമാധാനാണ്.
ആഹ്
ഉം എല്ലോട്ത്തും കൊടുത്തീല്ലേ?
ത്തീണ്.
ആഹ് അഹ്
പിന്നെ അന്ന ദൂരൊന്നും ദൂരൊന്നും കൊടുത്തീല്ല. ഇന്ന അതെ വേം കിട്ട്യാ. ഉം ന്നാ ശരിട്ടോ